ഹലോ ഹലോ
ലോ അഹ് ആ ക്കേൾക്ക്ണ്ട്
മ് എന്തൊക്കെ സുഖല്ലേ?
എന്തൊക്കെണ്ട് വിശേഷങ്ങള് മ് ഓ സുഖയിട്ട് പോവ്ന്നു പെരുന്നാളൊക്കെ
വീട്ട് പോയില്ലേ?
അവിടൊക്കെ എങ്ങനെണ്ട്?
മ് സ്വന്തം വീട്ടിൽ പോയ സ്വന്തം വീട്ട് പോയില്ലേ? ആഹ
വീട്ടിലാണ് ഇതുവരയാ മ്
ആ
അടു
ഏ ന്റെ മായ്രിതന്നെല്ലേ. ൻക്കും തൊട്ടടുത്താ വീട് വീട്ടിലെ പർബിലാണ് ണ്ടാക്കിയ വീട്.
ഏ
എവിടെ വേറെടിം പോയില്ലേ?
ഓ നാത്തൂമാരൊടൊക്കെ പോയി പി വേറെ വിര്ന്നൊന്നും പോയില്ല ഞാൻ വീട്ട് രാത്രി മരിബിന്റെഷം പോവലൊന്നില്ല നാത്തൂൻമാരോടെക്കെ പോയിട്ടോള്ളൂ ഇല്ല ഇതിനൊക്കെ നേരത്തെ ഭയങ്കര തിരക്കായപ്പോ അല്ലെങ്കന്നെ എവ്ടുക്കും പോവാൻ ട്രാഫികോണ്ട് ഒന്നിനും കയ്യാറില്ല പോയിട്ടൊന്നില്ല്യ നമുക്ക് സ്കൂളോറക്കാനായില്ലേ ങ്ക്കോ മ് അപ്പൊ രണ്ടുസം കൂടെള്ളോ വിര്ന്നൊക്കെ വിർന്നൊക്കെ അത്ര നിക്കോ നമുക്ക് പിന്നെ എങ്ങനെയാലും സുഖട്ടോ സ്കൂളൊറന്ലും ഇല്ലെങ്കിലൊക്കെ
ആ അടുത്തായകൊണ്ടല്ലേ
എന്താണ് പെരുന്നാളൊക്കെങ്ങനെ ണ്ടായിരുന്നു?
പെരുന്നാളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. ഇവിടെല്ലാരും വന്നീന് അഞ്ചത്തിയോളും എട്ടത്തിയോളും ക്കെ ഇവടെ തറവാടായങ്കൊണ്ട് ല്ലാരും ഇങ്ങോട്ടവന്നീനി കുറേ ആളൊക്കെ രാത്രി പോയി രണ്ടാളൂടിണ്ട് അനിയതാള് പോകാൻ നിക്കണ്ട് എല്ലാരും കൂടി കൂടുമ്പോ നല്ല രസ
നല്ല രസാണ് കൊറെ ആൾക്കാരുള്ള ഫാമിലിയാണെങ്കി വേരൊരു ഭംഗി ന്നെയാണ് ഓ മാശാഅള്ളാ ഓ
എല്ലാരും കൂടി ഭക്ഷണക്കെ കഴിക്കാനരസണല്ല
ഓ ഓ ആ. നേരത്തെ പോന്നു. താത്താരൊക്കെ വരുമ്പോത്ത് പത്തര പതിനൊന്ന് മണി ആ നേരൊക്കെ ആകും. ഒക്കെ വന്ന് അല്ലാരുന്നവിടെ വിരുന്നെയ്ക്കാരം പിറ്റേന്ന് വൈകുന്നേരം പോവുള്ളൂ. നമ്മങ്ങോട്ട് പോരുമ്പോത്തെ നേരം വൈകും പിന്നെ അവിടെക്കെ പോയി കണ്ടല്ലോ അപ്പ പിന്നെ ഞാനി മഗ്‌രിബിനേശം ഇങ്ങട് പോരും
പ്രാവശ്യം കുറച്ച് ലീവും കിട്ടിയല്ലോ സാദാപോലെല്ല സ്കൂളും മദ്രസൂടി ഒരുമിച്ച് ലീവ് ന്നനെ കൊണ്ട്.
ലീവ് കി അവരും നിക്കൂല ഒക്കെ ഒറ്റപ്പെരക്കാരാണ് പ്പൊ ഹസ്ബൻന്റ് വീട്ടിലുണ്ടാകുമ്പോ ആര്
മ് എല്ലാർക്കും തിരിച്ച് പോണ്ടിരും ഇവിടെ. ന്നെ എല്ലാരും വന്ന് പോയിക്കെ രാത്രി രാത്രി എല്ലാരും പോയത് രണ്ടാളുന്ന് ഓല്ക്ക് പിന്നെ ഗൾഫിലാണ്. കുഴപ്പില്ല ഉം ഓല്ക്കെ നിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ ഓലും കൂടി പോരണം ഞമ്മളെ കൂടെ.
ആ ആ ആ നിക്കണം സു സുഖാണ് ഇപ്പം ആരുംനിക്കൂലല്ലോ. ഇപ്പത്തെ റ്റൊന്നും നിക്കൂല ഒക്കെ അവനാന്റെ വീട് ആ എത്ര നേരം വൈകി എത്ര നേരം വൈകിയാലും നിക്കും പക്ഷെ കിടക്കണെങ്കി അവനാന്റെ വീട്ട്ക്കെത്തണം ആ അവനനാ ബെഡും വായും വേണം പറിം നിക്കാൻ പറയുമ്പോ.
ന്റിന്നെ മുറ്റത്തന്നെയ്ങ്ങോട്ട് രണ്ട് വീടും വേറെവിടെയും കിടന്നങ്ങെനെർക്കൊന്നും വരൂല ഈ രണ്ട് വീ ട് കുയപ്പല്ല ന്റെ വീടും ന്റെ സ്വന്തം വീടും.
ആ ആ നിങ്ങളെ വീട്ന്നറഞ്ഞ ങ്ങളെ വീട്റഞ്ഞാൽ നിങ്ങള് ജനിച്ച അവിടെണോ അതോ?
ഞാൻ ജനിച്ച വീട് എന്റെ ഏരിയത്ത് വീടുണ്ടാക്കിയാ തറവാട് ഹസ്ബന്റിന്റെ കുറച്ച് രണ്ട് കിലോമീറ്ററപ്പുറ
ഓ അങ്ങനത്തെള്ള പെരുന്നാളഴിക്കലവിടുന്നല്ലേ ആണോ?
അല്ല ആടരുല്ല ഇവിടെ വീടുണ്ടക്കികൊണ്ട് അടുത്തമ്മ ഇവിടെന്ന് ഇവിടെ നിക്കൂ
ഏ ഇവടെ ക്കല ഒറ്റ മോനന്നെള്ളൂ?
അല്ല ജെഷ്ട്ടണ്ട അത് ഗൾഫിലാ ഫാമിലി ഗൾഫിലാ. നമ്മ ല്ല ഗൾഫിലാണ് മുത്തച്ചി മക്കളൊ ഗൾ ഫിലാണ്
ഓ ഓ എല്ലാരും ഗൾഫിലാണ് ഫാമിലി മൊ ത്തലെ അ അ അ
ഓൽക്കൊന്നും വെരാൻ കയ്യൂല ഒക്കെ മക്കള് ഇപ്പ വെച്ചായതോണ്ട്. ഹസ്ബന്റുണ്ട്
മ്
എന്തൊക്കെ ഭക്ഷണം ഇണ്ടാക്കല് ഇന്ന് ഇന്നൊന്നും ഉണ്ടാക്കിട്ടുന്നൂല്ല്യ ഇമ്മ ഇവടല്ല്യ അപ്പൊ ഇവിടെന്ന് പ്പോ എന്ത് തീരുമാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിക്കാണ് ഇമ്മാനെ വെയിറ്റ് ചെയ്തൊണ്ട് നിക്കാണ് ഇമ്മാ ജാതിക്ക ജാതിക്കണ്ടവിടെ അപ്പൊ അവിടെ പോർ ക്കാൻ മാണ്ടി പോയി രാവിൽക്കത്തെ ചായിം കടിയൊക്കെ ഇണ്ടാക്കി പിന്നെ ഇന്നലെത്തെ ലേഷ് ബാലൻസൊക്കെ ഇണ്ടാരുന്നു ഇപ്പ ഇ ണ്ടാക്കി കാത്തിരിക്കണ് വന്നിട്ടില്ല വന്നിട്ട് പിന്നെ ഞ്ഞിപ്പോ ഒട്ക്കെ പോവ്ണ്ടോ അറീല്ല. ഇങ്ങനെ പാ അല്ല പാട്ടത്തിന് ഇട് ത്തതാണ്.
ഇട്ത്ക്കെ എന്നിട്ട് പറിച്ച് വിൽക്കാ ചെയ്യാ? ഉണക്കി ഉണക്കിട്ട് ഉള്ള്ത്തെ കുരു എടുതാ വിക്കാ?
ആ ഓണക്ക് അതപ്പതെന്നെ കിട്ടും ജാതിക്ക ഇങ്ങനെ പൊളി
ഞാൻ ഇങ്ങ കാണ മരത്ത്മൽ കാണൽ ഇങ്ങനെ ഒരു പച്ചക്കായി ആയിട്ടാണ് കൊർ
ആ പച്ച ഹാ ആണ് അ അത് മഞ്ഞ കളറാവോ അതിങ്ങനെ പൊത്തി നിക്കും ഞമ്മള് എന്താ പറയാ? അങ്ങനെ പൊട്ടിക്കും ജാ ജാതി ആ ജാതിപത്തിരി കുരുവാ ണ്ടാവാ അയിന്റെ
അയിമെന്ന ജാതി പത്രി കിട്ട്ണേ ല്ലേ?
ജാതിപത്രി എന്നാ പൂവല്ലേ ചോപ്പ് പൂവ്.
പൂവിക്ക്യവും ഞാങ്ങനെ കായ് ഇ ണ്ടായിക്കണ കണ്ട് ഏതോരു സ്ഥലത്തന്ന്.
കായില്ലേ ഇങ്ങനെ പൊട്ടു ഏ അയ്ന്റെ ഉള്ളിൽ ഒരു കുരു ഇണ്ടാവും അയിന്റെ മേലക്കൂടെ ചോപ്പ് പൂവുണ്ടാവും. അതാണ് ഞ ചുവപ്പ് പൂ പൂവിനാണ് ഏറ്റവും വെല.
ആ പൂവ് അധികം ഇണ്ടാവൂല തോന്ന്ണ്ട്ലേ അധികം ഉണ്ടാവൂല? നമ്മളൊക്കെ ഇപ്പൊ ഒരു ബിരിയാണീന്റെ പേക്കറ്റ് വാങ്ങാ ണെങ്കിൽ അയില് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവൊള്ളൂ.
അത് അതിന് നല്ല വെലെ സാധനത്തിന് പൂനൊരു ആ ഒരു കിലോനെത്രെ?
കുരു ആ കായന്റെ മേലായിറ്റാ ഇണ്ടാവ അത്
ആ ഉണ്ടാവാ അഹ്ങ്ങനെ പ പറ്റി പറ്റി പിടിച്ച് ങ്ങനെ നിക്കത് അഹ്ങ്ങനെങ്ങനെ എന്താണ് പൊട്ടാതെ ഇങ്ങനെ ഇട്ത്താലാണ് ഒരു കിലോന് രണ്ടായിരം രൂപ സംതിങ് ഒരു കിലോന് അയിനങ്ങ ഒരു കിലോനാണെങ്കിൽ കൊറെ വാണം. സാധനം വെയ്റ്റില്ലാത്ത പോ സാധനണല്ലോ പക്ഷെ ഇങ്ങനെ പൊട്ടാതെങ്ങനെ ഓരോ ചീന്ത് ചീന്ത്‌ അകതെങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കൂമ്പി പൂ പോലെ നി
ആ ഏ ഒണങ്ങുമ്പോ എടുക്ക മഞ്ഞ കളറാവുമ്പോ കായ
എത് കായേ ആ മാമ അതിങ്ങനെ പൊട്ട് പൊട്ടി നിക്കും നമ്മക്ക് കാണാൻ കഴിയും. അപ്പൊ തോട്ടിട്ടല്ലേ നിലത്ത് വീണ് മലത്തുമ്പോതെന്നെ പൊട്ടി ചിലപ്പോ വീണ്ണ്ടാവും. ചപ്പോ കായിം ഇങ്ങനെ മുക്കാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ബുഗ്ഗും ആ കെട്ത്ത് പോ
അഹ് ഒണക്കോ?
ആ അ അത് കായ് ആ ജാതിക്കെന്റെ ഉള്ള്ന്ന് ആ കായ് എട്ക്കും. കായ് എടുത്തിട്ട്. പിന്നെ പൂ വള്ളത്തിലിട്ട് അയിന്റെ പൂവും ഈ കുരുവും വേറെതിരിച്ച് രണ്ടീസം ഒണക്കിട്ടാണ് പിന്നെ കൊണ്ടോയി വിക്കാ
മം ജാതിക്കക്ക് അത്ര വേലല്ലല്ലേ?
ആ അയിന് വല്ല്യ ന്ന കൊയപ്പല്ലാ ഇ ന്നാലും. ഈ പൂവിനാണ് പൂവിനാണ് ഏറ്റവും
ചൊയിം ലെ
ആ അതായിരിക്കും അല്ല അതാണ് ആ അതാണ് ചൊയിം തൊക്കെ പിന്നെ അതാണ് ഔഷധം തോന്നു അത് ഒരു മരുന്നാണല്ലോ ഈ സാധനം എല്ലാതിനും ഉപയോഗിക്കുവല്ലോ നമ്മള് ആയുർവേദിക് അങ്ങനത്തേനക്കെ ഉപയോഗി ക്കുന്ന സാധനാണ്.
ഉം
അപ്പോ അത് അതിന്റെങ്ങനെ ഫസ്റ്റ് സെക്കനൻഡ് തേർഡ് അങ്ങനെ എന്തൊക്കെയോ സ്റ്റേജുകളൊക്കെണ്ട്. ഉം കൊറച്ചൊക്കെ പൊട്ടിയും നമ്മള്ണ്ടാവല്ലോ ഫ്രഷായതും ആ ആ കളർനോ അയിന്റെ ദിനോ ഒക്കെ ഉണ്ടാവും അപ്പോ ന്നാലും മറ്റേ ഇതിനും വെലണ്ട് നല്ല സാധനാണ്.
ഉം ഇത് സ്ഥലത്തു നിന്ന് പാട്ടത്തിന് വേറെ ആളെക്കൊണ്ട് ഇ ഇട്ത്തതാവൂലെ.
ആ വേറെ ആൾ കൊണ്ട് ഇട്ത്തതാണ്.
അപ്പോ ഓല്ക്ക് ഇങ്ങൾ കൃഷി ഇങ്ങളാ ചെയ്തത്.
അല്ല ഒക്കെ അവര് നമ്മള് ജസ്റ്റ് ഒരു ഒരു പിന്നെ ഒരു ജാതിക്ക ഉണ്ടായി നമ്മള് ഇത് ക ആ ഒരു റൗണ്ട് കഴ്ണേ വരെ നമുക്ക് എടുക്കാം ഇതാ ആ മരത്തുമത്തെ കഴ്ണെ വരെ നമുക്ക് എന്ത്യ്യാ പൊ ർക്കി കൊണ്ടരാ ന്നട്ട് ഒണക്കി വിക്കാ പിന്നെ അടുത്ത പ്രാവശം നമക്ക് വാണ വീണ്ടും പൈസ കൊടുത്ത് നമക്ക് എടുക്ക ആ ആ.
പണിക്കാരന്തോ ഉണ്ടോ ഉമ്മന്നെ സ്വന്തം ചെയ്യോ?
ഇവിടന്ന് എല്ലാരും ഞങ്ങളെല്ലാരും മൊത്തം സംഗതി പ്പച്ചി ന്റെ ഉ ഇപ്പ എടുത്തത് ഇപ്പാക്ക്‌ ഒരു പണിന്നുള്ള നെലക്കാണ് എ ത്തത് ഇപ്പച്ചിന്നെ ആ ഒരുത്തി അ അടങ്ങിയിരിക്കാത്ത ഒരാളാണ്. ഇപ്പൊ എന്തെങ്കിലും സൊകൽ വാണം തെരക്ക് വാണം ന്നുള്ളക്ക ആളാ. പ്പൊ ഒറ്റയ്ക്ക് ഇട്ക്കാന്നുള്ളൽക്ക് പോയതാ, അപ്പൊ നോക്കുമ്പോ ഇത്ര ബുദ്ധിമുട്ടുള്ള പണിയാന്ന് പ്പാക്ക് അറീലേനി, ഒന്നായിട്ട് കൊണ്ടോയി പൊറുക്കണക്കെ ഇപ്പാക്ക് ഓക്കെയാണ്. അത് കൊണ്ടന്ന് പൂ ഈ കുരുവെള്ളത്തിലിട്ട് പൂ ഇട്ക്കണയിമ്മന്ന്. അത് കൊറച്ച് നേരത്തെ ടൈമുള്ള പരിപാടിയ, ഒരു മണിക്കൂറൊക്കെ ഇരി ക്കണം. ഇനി അപ്പ ആ അതിങ്ങനെ കേട്രാതെ കിട്ടും മാണം.
ആ കാമ്പ് തിന്ന്വോ?
ഏ ആ മ് മേ മ്ആ പച്ചതിന്ന നമ്മക്ക് അച്ചാറ്ടാ അങ്ങ അതൊക്കെ ചെയ്യാ, അത് ഞമ്മൾത് ആദ്യക്കെ കാണുമ്പോ നമ്മക്ക് ഭയങ്കര ഇഷ്ടേനി. പ്പൊആവശ്യില്ല. ഇപ്പൊക്കെ വലിച്ചറിയലന്നെന്നു. ഉപ്പും കുത്തിയൊക്കെ തിന്നാ. അവ്ട്ന്നൊക്കെ ഉപ്പും പ്പ അച്ചാർടും ഉപ്പിലോടൊക്കെയ്യും. ആ ഒരു ചവർപ്പാണ്, നമ്മള് നെല്ലിക്കൊക്കെ തിന്ന ന്റെ ആ നെല്ലിക്കന്റെ അട്ത്തക്കെത്ത്‌ണ്ടാവും. ആ ടേസ്റ്റ് ഉണ്ടാവും. ആ എല്ലാർക്കു ഒന്നും ഇഷ്ടല്ല. അയ്ന്റെ ഒരു ടേസ്റ്റ് ഒരു ചവർപ്പ് ആയിട്ട് നെല്ലി ക്കന്റെ ഉം അയിന്റെക്കടുത്ത് എത്തും. ടേസ്റ്റ് ഉണ്ട്, ഏ അയിന് പോയി അവര് വന്നിട്ടില്ലാന്ന് പറയാ.
ഉം.. വേറെന്തെലും കൃഷിണ്ടോ ജാതിക്കല്ലാതെ?
ഏ
ജാതിക്കല്ലാതെ വേറെന്തെങ്കിലുംകൃഷിണ്ടോ.
ഇല്ല ഇതിപ്പോങ്ങനെ വേറെ വെറുതെ സാമ്പിളോക്കാൻ മാണ്ടി ഇങ്ങനെ ഇടു
വല്ല്യ മരാവൂലേ.
ആ അത്യാവശ്യം, ആ മരം പോലെ ആവും അത്. പപ്പ പ്പ പറിണ്ട് കയ്യൂലാ ഇതൊക്കെപ്പാടെ ഇത് ഞാൻ ഒറ്റക്ക് ഇട്ക്കാന്ന് വിചാരിച്ചയ്നി ഇത് ഉം ആ ഉം ഇല്ല പൊട്ടി, ഇതാണ് തോട്ടിട്ട് പൊട്ടിക്കലാണ്
ആ തോട്ടിട ലേ, ഉം ഏത് പണിക്കും അധ്വാനംണ്ടാവും നമ്മള് വിചാ-
ആ ടൈം, ടൈമല്ല പോ ഇപ്പ ഫാമിലി മൊ അല്ലാരുംപാടെ പോയതാ ഹ് ഹും അനിയത്തിയളും അനിയന്മാരെ ഒക്കെ കൂട്ടി പോയതാ ഉമ്മച്ചിം ഉപ്പച്ചി അൻ്റി ആ ആറേഴ്‌ ആൾക്കാരായ പെട്ടെന്ന് പണി തീരും, എല്ലാരും ഒരുമിച്ചാല് ഒരാളാവുമ്പ ത്തും ന്നാലെന്നെ ക്ഷീണിച്ചീണ് പറീണ്ട് വിളിച്ചപ്പം. ഹ് വേഗം ആഹ വെയിലൊന്നും അയ്ന്റെ ഉള്ള് ല്ല. പക്ഷെ കൊതു- ക്ണ്ടല്ലോ പ്പം മഴ പെയ്തിട്ടേ, മുഖത്ത് വരെ കൊതുക് വന്നിരിക്കും പറഞ്ഞ്, അപ്പൊ പ പെട്ടന്ന് എല്ലാരുംപാടെണ്ടായ പെട്ടെന്ന് കഴിഞ്ഞ് വേംങ്ങട്ട് പോരാലോ, ബാക്കി വിടന്നച്ച് ചെയ്യ കുരു മാ കുരു ആക്കി ഇങ്ങോട്ട് കൊൻട്രും പ ഉം കുരുആക്കി അയിന്റെ ഉള്ള്ത്തെ കുരുട് പൊട്ടിച്ച കുരു മാത്രം ആക്കിട് പോരും വടെത്തിട്ടാണ് പൂവും കായിം വേ വേറെ വേറെ ആക്ക
ഉം എവിടെയാ കൊടുക്ക ടൗണിലോ
ആ ടൗണ് കൊടുക്കും. ടൗൺ കൊടുക്കും പിന്നെ ഇങ്ങട്ട് വന്നെട്ക്കും ചെയ്യും സാധനം വീട്ട് വന്ന്ടുക്കും
ആ ഇവിടെ ഇണ്ട ഒരു കമ്പിനിണ്ട്. ബിരിയാണി മസാല പേക്കാക്ക്ണെ, ഇവിടെരിയത്ത്
ഓ ഓ
എല്ലാ സാധനവും കൂടി ചെറ്യേ പാക്കറ്റ് പ പത്തിന്റെ പാക്കറ്റ് റ്റ്ണ്ടാവല്ലോ ഓരോ ജാതിപത്രിയൊ ക്കെ ഒരു ഒരു പൂവുണ്ടാവും ഒരു പൂവ് ഒരു ജാതിക്ക ഒരു ക കർഗപ്പട്ടന്റെല ഒന്ന് ഇവിടെ കറുകപ്പട്ടണ്ട് പക്ഷെ നമ്മള്, വ്ക്കൊന്നുംല്ലട്ടോ, നമ്മള് ഉപയോഗിക്കാന്നല്ലാതെ, ഓരോ സൗ രോരുപണിക്കാ അധ്വാനം ഉണ്ടല്ലോ ന നമ്മള് ഇങ്ങട്ട് പീടിയെ പോയിട്ട് ഇങ്ങട്ട് വാങ്ങികൊണ്ടോരാണ്. ഇപ്പൊ ങ്ങള് പറഞ്ഞപ്പളാണ് അയ്നുള്ള അധ്വാനം മനസ്സിലായത്. ജാതിപത്രിന്റിം ജാതിക്കാന്റെം
ആ ആ ന്നാ ഓക്ക് ആയിക്കോട്ടെ ഓക്കെ